പരിവാടി
എന്താ പരിവാടി
പരിവാടി എന്തയ്ച്ചാല് ഇപ്പൊ പുറത്ത്ക്കൊന്നും പറ്റാ വരാത്ത ഒരവസ്ഥേണേയ് ന്യൂസിലൊക്കെ നല്ലണ്ടല്ലോ നിപ്പിം ഷിഗല്ലൊക്കെ പാടങ്ങനെ പടർന്ന് പന്തലിച്ചോണ്ടിരിക്ക്യാണ് അല്ലെ
ആഹ് ആഹ് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥന്നെ ഞാനിപ്പോ കേരളത്തിലില്ല ഞാന് വാർത്തകള് മാ അത്രം കണ്ടുകൊണ്ടിരിക്കാണേ
ആഹ് ഇവിട്ന്ന് ആളുകളൊക്കെ ഭയങ്കര പേടിയിലാണ് പണ്ട് കൊറോണ വന്നതിന്റെ ഓർമ്മപ്പെടുത്തല് കൂടീയാണ് ഇപ്പൊത്തെ ശിഗല്ല പുതിയ വൈറസ് രൂപപ്പെടുന്തോറുംം ആളുകൾക്ക് എന്ത് പേടി കൂടിക്കൊണ്ടിരിക്കണ് പണ്ട് ഇപ്പമ്മളും രണ്ടായിരത്തി പതിനേഴില് വന്നിരുന്നു ഞമ്മളന്നത് കോഴിക്കോട് വച്ചിട്ടന്നെ പിടിച്ചി നിർത്തി പക്ഷെ അതുപോലെ ആയിരുന്നില്ല കൊറോണ വന്നിരുന്നത് കൊറോണ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പടന്നുകൊണ്ടേ ഇരിക്കായിരുന്നു ഇതിപ്പോ ശിഖല്ല ജനുവരിത്തെ കണക്ക് പോലെയല്ല ഇപ്പൊ എന്ത് ജൂൺ മാസത്തെ എത്തി നിക്കുന്നത് വളരെ എന്ത് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാസം കഴിയന്തോറും മരണ സംഖ്യവും കൂടുന്നുണ്ട്
ഓഹ് ശീകല്ല മരണസാധ്യത വളരെ കൂടുതലുള്ള രോഗമാണെന്നാണ് ഇപ്പൊ കേട്ട വാർ മാധ്യമങ്ങള കേട്ടരിന്നത് പണ്ടേ നമ്മള് കൊറോണനെ പേടിച്ച പോലെ ടി കൊറോണേന നമ്മള് വെറുതെ അത്ര പേടിച്ചായിരുന്നു കാരണം കൊറോണയുടെ മരണ സാധ്യതന്നുള്ളത് വെറും രണ്ട് ശതമാനം മാത്രേ ആയിരുന്നു അതില് മരണ സാധ്യതയുള്ളോല് ഒരു അൻപത് ശതമാനത്തോളം സാധ്യതയുള്ള നിപ്പയെ നമ്മള് അത്രേ പേടിച്ചിട്ടിരുന്നില്ല എന്നാല് കൊറോണയുടെ സമയത്ത് വെ മരണ സാധ്യത രണ്ട് ശതമാനമുള്ള കൊറോണ വന്ന സമയത്ത് നമ്മള് നമ്മള് ലോക്ക്ഡൌൺ ആക്കി ജോലികളൊക്കെ നിർത്തിവെച്ചു കലാലയങ്ങൾ നിർത്തിവെച്ചു ഓൺലൈൻ മാധ്യമങ്ങളോട് ക്ലാസുകള് ആരംഭിച്ചു എന്നീ സാധനങ്ങൾ നമ്മള് നിപ്പ വന്നപ്പോള് അല്ലെങ്കി ഈ ശിഖല വന്നപ്പോളൊന്നും നമ്മള് കണ്ടിട്ടില്ല എന്ന്ന് അങ്ങനെ അവസ്ഥയിലേക് ക്ക് വരികയാണെന്നുണ്ടെങ്കില് കേരളത്തിന്റെ സാമ്പത്തിക സ് സ്ഥിതി അല്ലാ എന്നുണ്ടെങ്കില് ജനങ്ങളുടെ ഉള്ള വരുമാനത്തിലുള്ള മാർഗ്ഗം അതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടിലാവില്ലേ
അതെ അതെ ഇന്ന് പിന്നെ എന്ത് രോഗങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ട് അതായത് വൈറസുകളും ബാക്ടീരിയകളും അതുപോലെ തന്നെ മാലിന്യ ന്മാമായ ഭക്ഷണങ്ങളിലും ശുചി കുറവും അതുപോലുള്ള പല കാര്യങ്ങളും അതായത് ആഹ് അതായത് ആരോഗ്യപരല്ലാത്ത ജീവിതശൈലി ഒക്കെയാണ് ഈ രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നെ അല്ലെ
അതെ നിലവിൽ ഇപ്പോ ഒരു ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു നമ്മുടെ കേരളത്തിലുള്ള ആശുപത്രികളിലൊക്കെ അമേരിക്കൻ ആശുപത്രികൾ വെയ്സ്ചെയ്തിട്ട് അല്ലെങ്കിൽമരുന്ന് അമേഷ് അമേരിക്കൻ മരുന്നുണ്ടാക്കുന്ന കമ്പനികൾ വാങ്ങിയിട്ട് ഇണ്ട് എന്നുള്ള നിലക്ക് അപ്പൊ ഓരോ ഡോക്ടർമാരും നിർബന്ധിതരാവാണ് ഈ മരുന്ന് കൊടുക്ക ക്കാൻ വേണ്ടിയിട്ട് കാരണം ഡോക്ടർമാർക്ക് അതിനുള്ള അവര് വാഗ്ദാനം ചെയ്യുന്ന പൈസ കൊടുത്തിട്ട് ഡോക്ടർമാരെ നിർബന്ധിപ്പിക്കണം ഓരോ വെ- യും എന്ത് മരുന്നു കുടിക്കണം എന്നുള്ളത് അപ്പൊ ഈ വൻകിട മരുന്നുണ്ടാക്കുന്ന മരുന്ന് ഉൽപാദിക്കുന്ന അമേരിക്ക അടിസ്ഥാനമാക്കിയുള്ള കമ്പനികൾ കേരളത്തിൽ വരുന്ന- കേരളത്തിൽ ഇപ്പോ പെരിന്തൽമണ്ണയിലടക്കമുള്ള ഹോസ്പിറ്റലുകൾ ആശുപത്രികൾ ഉപരി അമേരിക്കൻ കമ്പനികൾ വാങ്ങുന്നു അങ്ങനെ- നമ്മുടെ ഡോക്ടർമാരെ- നിർബന്ധിപ്പിക്കാണ് ജനങ്ങൾക്ക് ഈ മരുന്ന് കൊടുക്കണം അവരുടെ കമ്പനി ഉൽപാദിപ്പിക്കുന്ന മരുന്ന് കൊടുക്കണം ണം അങ്ങനെ ഡോക്ടർമാർക്ക് അതിനുള്ളൊരു കൈക്കൂലിയും കൊടുക്കാണ് അപ്പോ ജനങ്ങൾക്ക് കൃത്യമായ ഒരു രോഗത്തിൻ കൃത്യമായ മരുന്നല്ല ഇവിടെ കിട്ടുന്നത് അവർക്ക് ഏജ- ഡോക്ടർമാർ ഇതിലൂടെ ധാരാളം പൈസ ഉണ്ടാക്കുകയും നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യനില വളരെ ദുരു ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കേരളത്തില് കണ്ടത്
അതെ അതെ കൊറോണ വന്നപ്പോ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അതായത് കൊറോണക്ക് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു മരുന്ന് ഉണ്ടായിട്ടില്ല അന്ന് പനി കൊറോണ എന്ന് പറയുമ്പോ പനിയും തലവേദനയും ഛർദിയും ഒക്കപാടെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അപ്പ അതിന് കൊറോണ വന്നപ്പോ പനിക്കുള്ള പനിക്ക് ഗുളിക കൊടുക്കുക ഛർദി ഛർദിക്ക് ഗുളിക തലവേദനക്കുള്ള തലവേദന ഗുളിക കൊടുക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീട് ഓരോ വാക്സിനേഷൻ വന്നു പക്ഷെ അതിന്റെക്കെ ഒരു വാക്സിനേഷന്റെ ഒക്കെ ഒരു എന്ത് ഒരു ഫലം ഇപ്പൊ ജനങ്ങള് അനുഭവിച്ചോണ്ടിരിക്ക്ണ്ട് കാരണം ഇപ്പൊ ഓരോരുത്തര് കിഡ്നി അല്ലെങ്കിൽ ഈ എന്ത് അറ്റാക്ക്, ബ്ലോക്ക് എന്നൊക്കെ വന്നിട്ട് ഇപ്പൊ വേഗം ഒരു വേറൊരു രീതിക്ക് എത്തിക്ക്‌ണ് അന്നത്തെ വാക്സിനേഷനോണ്ട് ഓർക്കുന്നുണ്ടോ അതൊക്കെ
അതെ അതെ ഇതിപ്പോക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെ ആയിരുന്നു അത് കാരണം ഈ മുതിർന്ന പ്രായ ക്കാർക്ക് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മള് കൊറോണക്ക് കൊറോണ കൊറോണക്കെതിരെയുള്ള ഒരു സൂചി കൊടുത്തിരുന്നത് അത് അടിച്ച അത് പൂജി വെച്ചെ എല്ലാ മുതിർന്ന ആൾക്കാരുകളിലും പ്രത്യേകമായി പെരുമാറ്റ രീതി അല്ലെങ്കിൽ പ്രത്യേമായ ഒരു രോഗാവസ്ഥ കണ്ടോണ്ടിരിക്കാണ് അതിൽ കൂ കൊറേ പേര് ആ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മര മരണപ്പെടുന്നു അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോ ജനങ്ങള് പിന്നെ വേറെ എന്ത് രോഗം വന്നാലും ഇങ്ങനെ പെട്ടന്നുള്ള ഗവൺമെന്റിന്റെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സൂചി അതൊന്ന് അവർ ഹേ എടുക്കാതിരിക്കാണ് അപ്പൊ ജനങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ നിന്നുള്ള ഒരു വിശ്വാസം തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ട കാണും എന്നുള്ളതാണ് പിന്നെ പ്രധാനമായും ഇങ്ങനത്തെ രോഗം വരാതിരിക്കാ ക്കാവേണ്ടിട്ട് ജനങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെക്കെ പ്രതിരോധ ശേഷി ശേഷി വർദ്ധിപ്പിക്കാ എന്നുള്ളതാണ് അപ്പോൾ ഓരോ വിദ്യാർത് നമ്മള് രാവിലെ ഇപ്പൊ ഓരോ വിദ്യാർത്ഥിയും വിദ്യാലയങ്ങളിൽ പോയാൽ വൈന്നാരമാണ് അവിടുന്ന് വീട്ടിൽ എത്ത അപ്പൊ ആ സമയത്തിന്റെ ഇടയിൽ അവിടെയുള്ള അധ്യാപകരാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രതിശോ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓരോ രോഗങ്ങൾ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കാര്യ കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതും ഇവരുടെ ഒരോ സമയ ആ സമയത്ത് രക്ഷിതാക്ക മക്കളായിട്ട് ഇവരെ സ്വന്തം മക്ക മക്കളെ പോലെ ഏ അധ്യാപകർ കാണുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതുപോലെ തന്നെ ചെറു പ്രായത്തിൽ തന്നെ ഓരോ അമ്മമാരുടെയും മുലപ്പാല് കഴിഞ്ഞ് മുലപ്പാൽ കൂടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ത് ഭക്ഷണം കൊടുക്കേണ്ടത് ന്നുള്ളത് കൃത്യമായ അവബോധം ഓരോ മാതാപിതാക്കാക്കൾക്കും കൊടുക്കണം
തെ പിന്നെ ഈ രോഗങ്ങളുടെ ഒരു കൂട്ടം പറയുമ്പോളേ അതായത് ശാരീരി ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ മാത്രല്ലല്ലോ ഈ എന്തവിഷാദ രോഗം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മാനസിക രോഗങ്ങമാണ് അല്ലെ അതൊക്കെ ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് സമ്മർ ർദ്ദം പിന്നെ മലയാള ഒരു മലയാള വേർഡ്ലൊക്കെ ഉത്ക്കണ്ഠം ന്ന് പറയും അതൊരു വേറെ സാധന പിന്നെ ഇത് ഓരൊ ഒറ്റക്ക് ഇരിക്കല് ഇണ്ടാവുമ്പോ വിഷാദം വിഷാദൊക്കെ തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പലരെയും ഇന്ന് ബാധിച്ച് കൊണ്ടിരിക്ക്ണ്ടേ അത് മൂലമാണ് പിന്നെ പലരും എന്ത് ആത്മഹത്യയിലേക്ക് എത്തുന്നത് അതായത് ശാരീ രോഗങ്ങൾ മാത്രമല്ല അതുപോലെ തന്നെ ഉള്ള ഒരു രോഗങ്ങളാണ് മനസ്സിന്റെ ഒരു പ്രശ്നങ്ങള് അത് ഡോക്ടർമാരെ സൈക്കോളജിസ്റ്റിനൊക്കെ പോയിട്ട് കണ്ടിട്ടാണ് ചികിത്സിക്കേണ്ടത് അതൊരു വേറെരു രീതിയാണ് ല്ലെ
അതെ അതെ ഈ മാനസിക രോഗം എന്നുള്ളത് മാനസിക രോഗങ്ങൾ വരുന്നതോടെയാണ് അതിനുള്ള മരുന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് ഈ ജനങ്ങൾ പ്രധാനമായി ലഹരി പ്രദ പദാർത്ഥ പദാർത്ഥങ്ങളിലേക്ക് കടക്കുന്നത് അതുപോലെ തന്നെ അവരുടെ സമി സ്വന്തം ഉമ്മയെ പോലും അമ്മയെ പോലും തിരിച്ചറിയാത്ത രീതിയിൽ ലഹരി ഉപയോഗിക്കുകയും ഒരു ലക്ക് വിട്ട അവസ്ഥയിലേക്ക് മാറുകയും പിന്നെ വളരെ ഒരു ദുഷിച്ച ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അപ്പൊ അതിലൂടെ ഓരോ വ്യക്തിയുടെയും അല്ലെങ്കിൽ നമുക്കിപ്പോ എനിക്കൊരു ഉറ്റ സുഹൃത്തുണ്ടുണ്ടെങ്കിൽ അവൻ അറിയണം നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്താന്നുള്ളത് അതുപോലെ തന്നെ എന്റെ വീട്ടുകാര് അറിയണം എന്തൊക്കെ ബുദ്ധിമുട്ടുള്ളത്ള്ളത് ഇപ്പോൾ ജോലിയിലുള്ള സ്ട്രെസ് ആവട്ടെ എന്തെങ്കലും സമ്മർദ്ദ ആവട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്താവട്ടെ ഇപ്പൊ നമ്മള് ഒറ്റു സുഹൃത്തുക്കൾ അറിയാ അറിയുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ അവര് മുഖേനെ നല്ലൊരു ഡോക്ടറെ കാണുകയും അല്ലാന്നുണ്ടെങ്കിൽ നല്ല സൈക്കോ സൈക്കോളജിസ്റ്റ് കാണുകയും ഇതിനുള്ള പരിഹാരങ്ങൾ കാണുകയും ചെയ്യുമ്പോഴാണ് പ്രധാനമായി നമുക്ക് ഇതിനുള്ള ഒരു പരിഹാരം കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ഓരോ ജനങ്ങളും ലഹരി അടിമകളാവുന്നത് കൊണ്ട് തന്നെ കൂടുതലൊ ഒരു മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് പോവവാന്നല്ലാതെ അതിൽ നിന്ന് മെച്ചപ്പെടുന്നില്ല
ആ അതെ അതെ അത് എന്താച്ചല് ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളും യുവാക്കളൊക്കെ എന്ത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് നേരിടുന്നത് അതായത് പഠനഭാരം പിന്നെ ജോലി സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതൊക്കെ കൂടുമ്പോളാണ് പിന്നെ കുടുംബത്തിലെ പ്രശ്ന പ്രശ്നങ്ങള് പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒരു സ്വാധീനം വേറൊരു സംഭവമാണ് അതായത് ഇപ്പൊ നമ്മളടുത്ത് കാറ്പയോഗിക്കൊുന്നുണ്ടാവില്ല നമ്മള് ചെലപ്പോ ഒരു പാവപ്പെട്ട ഫാമിലിന്നേക്കാരം പക്ഷെ അത് വേറൊരാളില് എന്തുണ്ടാവും ഒരു നമ്മളോപ്പം പിയർ ഗ്രൂപ്പേക്കാരം പിയർ ഗ്രൂപ്പുള്ള ഒരാൾക്കന്നെ എന്തുണ്ടാവും ഈ സോഷ്യൽ മീഡിയ കൂടെ കാണോ അവന് ഒരു പെൻസിന്റെ മുമ്പിലള്ള ഇട്ടിട്ട് സ്റ്റോറി ഇട്ണത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മക്ക് അത് കണ്ട്ക്കാൻ പറ്റുല നമ്മടെ അങ്ങനത്തെ വീട്ടിൽ വാശി പിടിക്കും പക്ഷെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ആവൂല ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഒരു ഞമ്മളൊരു എന്താ താഴ്ന്ന് പോവാണ് അത് പിന്നെ എത്തിക്കാണ് വേറൊരു രീതിയിലേക്ക് ല്ലെ
അതെ അതെ ഈ സോഷ്യൽ മീഡിയ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങൻത്തെ ഓരോ വിദ്യകൾ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പ മറ്റുള്ള നമ്മ നമ്മള് കരുതിയ കരുതിയാൽ തന്നെ നമ്മള്പ്പോ ഒര് ഏ ഇൻസ്റ്റയിൽ റീൽ അപ്ലോഡ് കിട്ടാണ് ന്നുണ്ടെങ്കിൽ എന്തേലും ഒരു സധനം നമ്മള് ചെയ്യന്നുണ്ടെങ്കില് നമ്മള് കരുതിയാ നമ്മള് പ്രതീക്ഷത്ര ലയ് ത് കിട്ടയില്ലെിൽ ആത്മഹത് ത്യ ചെയ്യുന്ന ആൾക്കാര് വരെ നമ്മുടെ കാലത്തുണ്ട് അപ്പോ ഓരോ വിദ്യാർത്ഥികൾക്കും അല്ലാന്നുണ്ടങ്കിൽ ചെറിയ ചെറിയ വരുന്ന വളർന്ന് വരുന്ന യുവത്വങ്ങൾക്ക് ഈ ഇതുകൊണ്ടുള്ള ഭവിഷത് തന്താന്ന്ള്ളത് അല്ലെങ്കൽ സോഷ്യൽമിഡിയ ഉപയോഗിച്ചോണ്ട് എന്താ കിടുന്നത് ഇതിൽ കൂടുതൽ ലൈക്ക് ഫോളോവയ്സ് അതൊന്നും കിട്ടയില്ലെങ്കിലെ എന്തേലും പ്രശ്നണ്ടോ അപ്പ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നന്നായി അവബോധം ഉണ്ടാക്കി അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങൻ ത്തെ എ ഇതൊക്കെ ലൈക്ക് വളരെ കുറച്ച് കിട്ട് പറ്റിയാലും ഞാൻ ഏ താ തൃ ത്തരാണെന്നുള്ള രീതിയിലുള്ള ആൾക്കാര് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടൊള്ളൂ അല്ലാത്ത ആൾക്കാര് അല്ലാന്ന്ണ്ടെങ്കില് പരസ്പരം അസൂയ വന്നിട്ട് പരസ്പരം എ കൊ വാതിലേക്ക് നയിക്കുന്ന രീതി വരെ നമ്മള് ഇപ്പോൾ കുറച്ച മുമ്പ് കണ്ടതാണ്
ര അവനൊരു ഒരു പ്രേമം പൊളിഞ്ഞപ്പോ അവൻ ആകെ താഴ്ന്നു ആകെ എന്തായി മാനസികമായിട്ട് ആകെ തകർന്നുപോയി എന്നിട്ട് അവന് സൈക്കോളജിസ്റ്റിനെ കാണിച്ചു പിന്നെ അവന് അവന്റെ ഓ പറയണ്ടായി ക്കാറോ അവ പറയണ്ടേ അവന്റെ ഡോക്ടർ അവനക്ക് നിർദ്ദേശിച്ചത് അതായത് നമ്മുടെ മാനസികാരോഗ്യം എന്ന് പറയുമ്പോ എന്താണ് അത് സംരക്ഷിക്കാണെങ്കിൽ നല്ല ഉറക്കം വേണം പിന്നെ ഉറക്കം എന്ന് പറയുമ്പോ പലരും കളിയക്കും അവനങ്ങ് ഉറങ്ങി.. പറ പക്ഷെ അത് വേറെ രീതിയാണ് ഉറക്ക എന്നുള്ളത് മനുഷ്യന് ഇല്ലാതാക്ക പോകുന്ന ഒന്നാണ് ഇപ്പൊ രാത്രിയിലള്ള ഫോൺ യൂസിംഗ് ഒക്കെ അതിന് വേറൊരു കാരണം അതുപോലെ തന്നെ പിന്നെ എക്സസൈസ് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിന് പകരം നമ്മൾ ഫ്രണ്ട്സും ആയിട്ടോ അല്ലെങ്കിൽ കുടുംബമായിട്ടോ ഒക്കെ സമയം ചെലവഴിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ആവുക ഹോബികൾ പിന്തുടന്നിട്ട് അതൊക്കെ ഇതിനെ മാനസികാരരോഗ്യം നല്ല നിലക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യങ്ങളാണ് അല്ലെ
അതെ അതെ മാനസികാരോഗ്യം നിലനിർത്താനോ അല്ലെങ്കിൽ മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള.. പ്രധാനമായ കാര്യങ്ങള നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒറ്റക്ക് ഇരിക്കാതിരിക്കാ എന്നുള്ളത് ഒറ്റക്ക് ഇരുന്നാൽ തന്നെ അവന് കൂടുതൽ ചിന്തകളും അവന്റെ പയകാല ഓമ്മകളിലേക്ക് അവ പോകുന്നതാണ് നേരെ മറിച്ച് അവന്റെ കൂടെ അവന്റെ കൂട്ടുകാരോ അല്ലാ ഞനോ കുടുംബക്കാർ ആണെങ്കിലും അവന്റെ വീട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചിരിക്കുകയാണങ്കിൽ ഉണ്ടെങ്കില് അവന്റെ മനസ്സൊന്ന് ശാന്തി ഉണ്ടാവുകയും ചെയ്യും അവനെരു സമാധാനം കിട്ടുകയും ചെയ്യും നേരെ മറിച്ച് അവൻ ഒറ്റക്ക ഇരുന്ന് അവന് ഇങ്ങനെ കൂടുതൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പോവുകവാണെന്നുണ്ടെങ്കില് വീണ്ടും വീണ്ടും അവന്റെ.. വളരെ മോശം ഉള്ള തീര ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറ മാറ്റാൻ കഴിയില്ല നമുക്ക് അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ എന്ത് ഇ നമ്മ പ്രേമം പൊളിയുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് മാന നില തകർക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന നമക്ക് കര കയറാൻ ആകും വേണ്ടിട്ട് ഇതുപോലെയുള്ള സൈക്കോളജിസ്റ്റിനെ കണ്ട് നല്ല നല്ല ഒരു ശുശ്രൂഷ രീതിയക്കെ കൈപ്പറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഇത് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയാം പിന്നെ നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയണിത് നമുക്കിപ്പോ ഇണ്ട് അപ്പൊ നമുക്ക് മറ്റൊരു സമയത്ത് കൂടുതൽ ചർച്ച ചെയ്യുന്നത് നന്നാവൂല്ലേ ഓ നന്ദി നന്ദി